ആ കേക്ക്ണ്ട് കേ ആ കേക്ക്ണ്ട്
എന്താ ചെയ്യ്ന്നെ
മൂന്ന് കുട്ടികള്ണ്ട്
ആ ഡൊ കഴിച്ചാ
ആ ഫുഡഴിച്ച് ഫുഡഴിച്ച്
ഉം മ
വെറെന്താ ആ മക്കൾ സ് പോവാണ് രണ്ട് മക്കള് ഡിഗ്രിയാണ് പഠിക്കണെ ചെറ്ത് എട്ടില് ഉം വല്യ മക്കള്ളായ്ക്ക്ണ് എന്താങ്ങളെ അല്ലല്ല ആ ഇല്ലല്ല അത് വ ട്ടില്ണ്ട് ഇന്നലെ പൊർത്ത് പോയിന് അപ്പൊ ഇന്ന് വീട്ട്ല്ണ്ട്
അ
ഇന്ന് വീട്ടില്ണ്ട് ഉം ഇന്ന് നെയ്ച്ചോറും ചിക്കനും
ഉം വിരുന്നുകാരരേലും ണ്ടായിട്ട ഇന്ന് സൺഡെ ആയതൊണ്ട് സ്പെഷ്യ
ഇല്ലല്ല ആ സൺഡേ സൺഡേ ആയൊണ്ട് സ്പെഷ്യലായതാ മ ക്കള്ണ്ടല്ലോ വീട്ടില് അതോണ്ട്ണ്ടാക്ക്യത ഉം ഇന്നൊയ് വല്ലേ ഓൽക്ക് ഓ ഭക്ഷണം കഴിച്ചു നേരത്തെ കഴിക്കും ഞങ്ങള് ഒരു മണിയാകുമ്പോ കഴിക്കും ഓ ഇന്നല്ല മയേണ് ഇന്നലെ നല്ല വെയ്‌ലേന്നു ഇന്നല്ല മയേണ്
ഉം ഉം വടെ ഉച്ചവരെ ഒരു മണിവരെക്കെ ഏകദേശം നല്ല മഴ പെയ്തിന്നു പിന്നെ ഞങ്ങട് വെയിൽ തെരിക്കാൻ തൊടങ്ങി
ഓ ശെരി അങ്ങനെലെ ഇന്നലെ ഇന്നലെ നല്ല വെയ്‌ലേനി നല്ല വെയ്ലേനി വൈകുന്നേരം വ
ആ ഇന്നലെ അത്പോലെ വെയിലൊക്കെന്നു ഞാനിതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒണ
പൊറത്ത് അഹ് പൊറത്ത്ട അല്ലേ ചിലപ്പോ പുറത്ത് ഇട്ടിട്ട് കാര്യംണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനേ ഒഴിവു ഉണ്ടാവുള്ളൂ
ആ അപ്പൊ നല്ല വെയിലുള്ള ടൈം കിട്ടുകയാണെങ്കി മാത്രേ
ടുള്ളൂല്ലേ ഇന്റെ പിന്നെ രണ്ടും മുകളിലായാൽ തായ ആണെങ്കിലും ഒരേ ഇതാണ് ഒരു വെയില് കിട്ടും അപോ പിന്നെ ഞാൻ മുകളിലോട് ഇത് രണ്ടു പണി എടുക്കണ്ടല്ലോ
അതെ
മക്കളൊക്കെ എന്താ ചെയ്യണ് നിങളെ മക്കള്
മക്കള് പഠിച്ചുകൊണ്ടിരിക്ക ഒമ്പതാം ക്ലാസ്സിൽ അഞ്ച ഞ്ചാ ക്ലാസിൽ ഒന്ന് അപ്പൊ ഒയിവായൊണ്ട് ചെറിയൾ ഇവിടെണ്ട് മാറ്റൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നാട്ട തന്നെ പോയിട്ടുണ്ട് ഉം എപ്പോഴും ഇത് പോവില്ല എപ്പോഴെങ്കിളോക്കെ കൂട്ടുകാരിങ്ങനെ വിളിക്കുമ്പോൾ അവ ഫുട്ബോള് കളിക്കാൻ പോകും അപ്പൊ രാവില മഴയായിരുന്നു അപ്പോ ആ ഇപ്പപ്പോ വെ വെയിലൊന്നും അല്ലപ്പോ മഴയൊന്നും കാണല്ല അപ്പ അങ്ങനെ പോയി ട്ടുണ്ട്
അ വെ
പിന്നെ മക്കളായ പിന്നെ വീ കുട്ടിൽ ഒതുങ്ങിയിരിക്കുകന്ന് പറുമ്പോ അവര് ഫോണും പിടിച്ചിരിക്കുക ചെയ്യുകയുള്ളേ അപ്പൊങ്ങെ കളി കാരണം കറങ്ങുമ്പോ പിന്നെ അത്രയും ഫ്രീടം അങ്ങനെ പോയിക്കോട്ട വച്ചിട്ട് അങ്ങനെ ചെയ്യും
ന്നാലും വൈകുന്നേരം ആയിട്ടൊന്നുല്ല അല്ല മൂന്ന് മണി ആയിട്ടുള്ളല്ലോ
ആ അവര് നീ തട്ടി എല്ലാ ആളുകളും ത തട്ടി കൂട്ടി ആവുമ്പോഴേക്കും ഇവർക്ക് സ്കൂളിൽ സമയം പിടിക്കും അപ്പൊ ഓരോത്തരു ഓരോത്തരും ഇങ്ങനെ പോണതാണ് ആ ഉം ഉം നാല മണിയൊക്കെ ആവുമ്പോത്തനന്നെ കളി തുടങ്ങുള്ളു വരെരുത്തരു ഫുഡ് ഇന്തൊക്കെ കഴിച്ച കഴിഞ്ഞ തേടങ്ങിടുവായ നമുക്ക് അവനെ വിളിക്കാൻ പോക എന്നായിട്ട് അവ അങ്ങനെ അങ്ങനെ വിളിച്ച് വിളിച്ച് എല്ലാരും ഒ കൂടി പത്തേനോ ആ നാലുമണി പിന്നെ ആറു മണി ആറായിരോട് കൂടിയ വീട്ടേക്ക് വെര
ത്ത് പിടിക്കണ പണി ന്നേ ഉള്ളല്ലോ മക്കൾക്ക് കളിക്കന്നെ നല്ലത്
വേറെങ്ങോടു പോകൂല പിന്നെ ഇങ്ങനെ ഫോട് കിട്ടിയാ പിന്നെ അയി്മ അങ്ങനെ കൂടും ഉ പിന്നെ രാവിലൊക്കെ കല്യാണം ഒക്കെ ഉണ്ടതൊകെ കൈ ങ്ങനെ വന്നേള്ളൂ
ഓ ശെരി ഓ
അപ്പൊന്ന് ഉച്ചക്ക് ഇവിടെ ഫുഡ് ഒന്നു ഉണ്ടാക്കില്ല എല്ലാരും ഫാമിലി ആയിട്ട് അങ്ങനെ അവിടെ പോയി
ആ കല്യാണ ആയൊണ്ട്ല്ലേ
ഉം അങ്ങടെ പോണ ടൈമിലൊക്കെ മഴാരുന്നു പോ തിരിച്ചു പോരുമ്പോ പിന്നെ മഴ കൊറഞ്ഞു ഇ മഴക്കെആവുപോത്തിന് പോവന്
മടിയണല്ലോ ശരി ആ ശരിയാണ് അത് പണി നീങ്ങൂലല്ലോ മഴവുമ്പോ പണി നീങ്ങൂല
ഉം പൊതുവേ ഞായറാഴ്ച പണി നീങ്ങാൻ പ സ്കൂൾ ഉണ്ടാവക്പോ പിന്നെക്ക് ഫുഡും കയങ്ങളക്ക കൊണ്ടപോേണ്ട ഇതൊക്ക വെച്ച പിന്നെ നേരത്തെ ആകും ശെനി ഞായറുകുബോ പ പിന്നെ ആവതൂല്ല്യ അ
അപ്പൊ അന്ന് നേരം വേകയും ചെയ്യും ഇടക്കും പോവാണ്ട് അറിയുമ്പോൾ നമ്മ നേര ചെയ്യു അല്ലെങ്കിൽ മടി അവിടെ ഇങ്ങനെ ഉ പിന്നെ എന്താ പിന്നെന്താ വർത്താനം.
വീട്ടിലൊക്കെ പോയിന്നാ.
ഓ വീട്ടില് പോയിന് ഞാൻ കഴിഞ്ഞയിച്ച പോയി ഈ ആഴ്ച്ചഴ നീ ഇതില് പോയിട്ടില്ല കഴിഞ്ഞഴ്ച പോയത് ണ്ട്
ആ ഇങ്ങനെ എപ്പോഴൊക്കെ യാത്ര പോവലുണ്ടോ അതെ എപ്പോഴെങ്കിലൊ ക്കെ തന്നെ പോവല്ലോള്ളു
ആ എടുക്കടു പോകും അല്ലാതെ നമ്മള് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കൂടുവെണന്ന് പോകും പ്പലീവാവൂനുസരിച്ച് പോം
സ്കൂള് മദ്രസ് ഒക്കെ വീടിനട്
ഓ അടുത്തനാണ് മദ്രസംസ്ക്കൂൾ പി അല്ലല്ല ഇവടെ വീട്ടിലുണ്ട് വീട്ടലേ വണ്ടി ഓടിച്ച് പോവും ഉ
ഉം
കോക്കോസ്ക് വണ്ടി ഉണ്ട്ക്ക് വലിയ വിധനവന വല്ല പിന്നെ വണ്ടല്ലോ ഓ ല് പിന്നെ ഓരോ വണ്ടിമ്മതന്നെ പോകും വലിയ മക്കളായില്ലേ ഡിഗ്രി അല്ലേ പഠിക്കണ അപ്പൊ ഓരോ ഓരോ വണ്ടി എടുത്തു പോ ചെറുതിനെ വണ്ടിണ്ട് സ്കൂൾ വണ്ടിണ്ട് ഉം ന്നെന്താ സുഖല്ലേ ഓ അച്ച ത ചെറുതായിട്ടള്ളൂ ഇപ്പൊ മഴയോണ്ടെ ഒക്കെ പൊയി
ആ എന്റത് മഴ ആയതപ്പോ പൂക്കളൊന്നും വിക്കണില്ല കായം പിടിക്കണില്ല വള്ളി അങ്ങനെ കിടക്കുക മത്തം വള്ളിയായിട്ട് ചിരങ്ങ വള്ളിയായിട്ടൊക്കെ ഇവിടെണ്ട് പിന്നെ മച്ചവളകും വൈതനങ്ങിയ അങ്ങനൊക്കെ ചെറുത ഓരോന്നൊക്കെ കിട്ടും മറ്റേ വേനലി ടൈ മില് ആ വേനലിന്റെ ടൈമിൽ ആഴ്ചൽ രണ്ടു ദിവസംന്ന് പറഞ്ഞാൽ മാതിരി പച്ചക്കറി ഇങ്ങനെ കിട്ട പിന്നെ അധികള്ളതൊക്കെ അധികള്ളതൊക്കെ ഇങ്ങനെ പിന്നെ അടുത്ത് കൊടുക്കലേ എന്നും ഒരുപോലത്തെ ആകുമ്പോ നമുക്കൊരു മടു ല്ലേ അപ്പൊ അധികം വീടിനടുത്തു
മുളമൊക്കെ ഉണ്ടെങ്കി പിന്നെ നല്ലതാണല്ലോ നമുക്ക് എന്നും ഡൈലി യൂസ് ചെയ്യുമല്ലോ നമ്മള്
പച്ചമുളകിന്റെഅടുത്ത് രണ്ട് മൂന്ന് കളറുണ്ട് വെള്ള കളറുണ്ട് ഒരു മുന്തിരിങ്ങ കളറുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഓറഞ്ച് കളറും ഉണ്ട്
ഏഹ് ടെറസ്മ്മലോ അതോ അമ്മളെ മു
അല്ല മുറ്റത്തന്നെ ആ മുറ്റത് ത ചട്ടിലല്ല നിലത്തന്നെ തൊടിയുണ്ട് കുറച്ച് ഭാഗം തൊടിയുണ്ട് അവിടെ അങ്ങനെ ആട്ട ആ ഞാ മളെ ആഹ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഞ്ഞിവെള്ളവും അങ്ങനത്തെൊക്കെ ഇട്ട് കൊടുക്കും ചെയ്യും അങ്ങെ മ്മ് മറ്റേ പുറത്തുന്നള്ള വളം അങ്ങനെ വാങ്ങി ഇതാക്കലൊന്നുല്ല
ഉ് അതല്ല ജൈവവളം തന്നെ നല്ലത് നമ്മക്ക് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ജൈവ വളം തന്നെയാണല്ലോ നല്ലത്
കൃഷി എന്നുള്ള രീതിയിൽ നമ്മുക്ക് വീട്ടൊക്കെ എന്തെങ്കലോ കെട്ടി എന്ന രീതി അങ്ങനെ ഉണ്ടാക്കണതല്ലെ അങ്ങനെ പിന്നെ ചെറുതായിട്ട് ചെടികളൊക്കെ ഉണ്ട് പത്ത്മണിയുടെ റോസാ പൂവും പിന്നെ അങ്ങനെ ഇലകൾ പല നിറത്തിലുള്ള ആ അങ്ങനത്തെ ചെടികളും ഉണ്ട് പല കളറിലുള്ള ഇല ആ എന്നാ പത്ത്മണിയക്കെ ഇപ്പോ മഴ ആയത് കൊണ്ട് നിലം പാതഞ് ഇങ്ങനെ കിടക്കും പൂക്കളൊന്നും ഇപ്പോ വിരിയിണില്ല ഭംഗി പോയി മ്മ് പത്ത് മണി ആ വേനൽ ടൈമില് നല്ല ഭംഗിയായിരുന്നു കാണാന് പലേ കളർസ് ഉണ്ടായിരുന്നു എല്ലാംകൂടി ഒരുമിച്ച് വിരി യും ചെയ്യും അപ്പോൾ നല്ല രസ നമ്മളിങ്ങനെ നോക്കി നക്കുമ്പോ അയിന്റെ അടുത്ത്ന്ന് പോരാന് തോന്നില്ല അങ്ങനെ ആ അങ്ങനെയിരുന്ന് മഴൊക്കെ പെയ്തിട്ട് വെള്ളൊക്കെ ആയോ
ഓ ഞങ്ങത് പിന്നെോടെ പാടായോണ്ടേ വെള്ളത്തിനൊന്നും ഒരു വെള്ള ഏറയാണ്
ആ പാടത്താകുമ്പോ പിന്നെ വെള്ളം പെട്ടന്ന ആവാണ്ടല്ലോ പിന്നെ വേനൽക്കെ ആണെങ്കില വെള്ള വറ്റി പോകുന്ന പ്രശനം
ഉം ഇല്ല ഇല്ല അങ്ങനെയൊന്നുംല്ല വെള്ളണ്ട് വെള്ള ഇഷ്ടം പോലെണ്ട് വെള്ളത്തിന് കുഴപ്പ ന്നില്ല
ഉ ഫ്രീ ടൈമ ഒക്കെ എന്താ ചെയ്യലേ അത് വീട്ടു ജോലി മാത്രമായിട്ട് അങ്ങെ നടക്ക
അല്ല ആ് ചെറുതായിട്ട ഇങ്ങനെ അടിക്കൂ അടിക്കൂല്ലണ്ട് ചെറുതായിട്ട ഇങ്ങനെ അടിക്കും അപ്പൊ പിന്നെ ഓരോരോ മോഡൽ അനുസരിച്ച് ഇങ്ങനെ ഞാൻ അങ്ങനെ അടിക്കും
ആ മോഡലൊക്കെ ചെയ്യ എംബ്രോയിഡറി വർക്ക് അങ്ങനെൊക്കെ ചെയ്യാനറിയോ ഹാൻഡ്
അത് പഠിച്ചിട്ടില്ല പുറത്തു പോയി പഠിച്ചില്ല ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് കാണ്ട് അങ്ങനെ പഠിച്ചൊള്ളു അങ്ങനെ ഞാൻ പഠിച്ചു എനിക്ക് അതിനോടൊരു ഇഷ്ടല്ല തുന്നിനോടുന്നും ഇഷ്ടമല്ല നിനക്ക് അങ്ങനത്തെ പണി ഉണ്ടാവുമല്ലോ അതിനോട് ഇഷ്ടം ആഹ അല്ല പുറത്ത് ചെറുതായിട്ട് കൊടുക്കൂ നമ്മള് പുറത്തൊക്കെ കൊടുക്കും ഞാൻ ചെറുത നൈറ്റി ചുരിദാർ അങ്ങനത്തെ ഒകെ എടുക്കും പിന്നെ കുട്ടികൾ ഫ്രോക്ക് അതൊന്നും എനിക്ക് കഴിയില്ല
ആഹ് ആ അതിനക്കെ നമ്മള് നല്ല എക്സ്പീരിയൻ ഇത് വേണം ഫ്രോക്കും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചെടുത്താൽ തന്നെ അതൊക്കെ കഴിയുള്ളൂ എംബ്രോയ്ഡ ഇതക്കെ ചെയ്യ ണ്ടെങ്ക നമ്മള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചെടുത്ത് എടുക്കണം
അല്ലാത്തത് കഴിയും എനിക്കുള്ളതും പിന്നെ കൊറച്ച് അടിക്കാനൊക്കെ അങ്ങ കഴിയും
മം ആ നമ്മള് വീട്ടില് നമ്മുക്ക് ഷെയ്പ്പ് പ്പാക്കാനും കട്ടിങ് ചെയ്തെടുക്കാനൊക്കെ ചെറുതായിട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം ഒണ്ടാക്ക ഇന്നൊക്കെ സ്റ്റിച്ചിങ്ങിന് ഒക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത്
ഉം നല്ല റേറ്റാണല്ലേ ചുരിദാറ് അടിക്കാ എന്തോരോ റേറ്റ് ഉണ്ട് ഞാപിന്നെ ചെറുതായിട്ട് വാങ്ങുള്ളൂ എന്നിട്ട് ഞാൻ അടിച്ചു കൊടുക്കുച്ചേ അത്ര പുറത്ത് വാങ്ങണ അത്രെന്നും ഞാൻ വാങ്ങൂല
വാങ്ങൂല ആ അങ്ങനെ വാങ്ങി യ നമ്മക്ക് അടുത്തുള്ളതും നമ മ്മള അറിനോലൊക്കെ കൊണ്ടുവരും ചെയ്യും പുറത്ത് കൊടുക്കണ ആ വലിയ റേറ്റിന് പുറത്ത് വാങ്ങ നമ്മള് ചെയ്ത് കൊടുക്കുമ്പ നമുക്ക് ഒക്കെ അവരിങ്ങനെ കൊടുന്നു തരും ചെയ്യും പിന്നെ നമ്മുക്ക് കഴിയാത്തതൊക്കെ ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ അവര് പുറത്ത് കൊടുക്കും
ആ ശരിയാണ് അങ്ങനെ എനിക്ക് കഴിയണെന്തൊക്കെ ഞാൻ എടു
എല്ലാ വീട്ടമ്മമാരും വെറുതെരിക്കുന്നില്ലല്ലോ അങ്ങനെ തുന്നലായിട്ടോ അല്ലെ കേക്ക് മേക്കിങ് ആ അപ്പൊ ഒരുപാട് സ്ത്രീകൾ കേക്ക് മേക്കിങ് പഠിച്ചിട്ട്
അത് പഠിച്ചീന് അത് ഫുള്ളായില്ലാന്റിത് കേക്ക് അത് ഞാൻ പിന്നീട് മ പിന്ന അത് ആകെ
അയിമ്മ കൊറച്ച് സമയം പടുക്കണം അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തെടുക്കാ റിസ്ക്കൊക്കെ തന്നെയാണ് പിന്നെ എപ്പഴും എപ്പഴും ചെയ്ത് ശീലായി കഴിഞ്ഞാൽ പിന്നെ അവരിക്കത് എളുപ്പായിട്ടും തോന്നും ഇപ്പൊ എല്ലാതും ആ ഇപ്പൊക്കെ ബർത്ത്ഡേ ആയാലും എന്താണെങ്കിലും ആഘോഷത്തിന് കേക്കില്ലാതില്ലല്ലോ അതാണ് എല്ലാരും അങ്ങനെ തിരിണത്
ഉം
എന്തുമ്മ തൊട്ടാലും എന്താണ് ആഘോഷാണ് ആഘോഷം ഇല്ലാത്തൊരു പരിപാടി ഇല്ല അപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും
ആ ശെരി ആ
എന്തേലും കാരണം കിട്ടിയാൽ മതി മുറിക്കാൻ കാത്തിരിക്കും
അത് ശരി ആഹ് പിന്നെ നമ്മള മക്കളെ റിസൽ റ്റ് അങ്ങനത്തെ എല്ലാ പരി പാടിക്കും കല്യാണം ഒക്കെ കേക്കിൻ്റെല്ലേ- എന്തെങ്കിലുഒക്കെ വിജയ ഒണ്ടായൊ റിസൾട്ട് വന്നു എന്ന് കേക്കാണ് അങ്ങനെയാണ്
ഇപ്പൊ എല്ലാ പിള്ളേരും പഠിക്കണ
ഓ ശരിയാണ് പഠിക്കണന്നില്ല ഓര്ഇതുണ്ട് അവർക്ക്
എല്ലാവർക്കും പഠിക്കണം ജോലി നേടണം അങ്ങനെയുള്ളരു ഇതീല് തന്നെണ് എല്ലാരും
അത് ശരിയാ പിന്നെ എന്താ വർത്ത ആ ശരി ഓക്കെ ഓക്കെ